ഒ ആ ഹലോ കേക്കില്ല ആ കേൾക്ക്ണില്ലേ സുഖാണ് അൽഹംദുരില്ലാ ആ
എൻക്ക്
ആ കേക്ക്ണ്ട് ഇപ്പ കേക്ക്ണ്ട് ത്താ വർത്താനൊക്കെ
അഹ്
ആ ഇന്ന് ഉച്ചക്കെഷം ലീവാണ് പോ ആ ഇന്ന് ഉച്ചക്കെശം ലീവാണ് പോവാമ്മക്ക് ഇൻശാഅള്ളാ ഉം ഇഞ്ഞിപ്പോ കൊർച്ച് കഴിഞ്ഞാല് മഴക്കാവും അപ്പൊ പിന്നെ പോവാൻ കയ്യൂല ഇപ്പം പ്പം കൊർച്ചായി പോയിട്ട് പിന്നെ എങ്ങനെ പോവാ
വന്ന്ണോ അവ്ടെ പുതുതായിട്ട് എന്തെങ്കിലും
മാറ്റങ്ങളക്കെ ആ പുതിയ പുതിയേ തൊ ഒക്ക വന്ന്ണ്പ്പ അവ്ടെ ഉം ബസ്സ്ന് പോവലെ ഉം സാ
ഉം
പിന്നെ മാറ്റങ്ങളേ ഒള്ളു ഒരുപാട് കാണാന്ണ്ട് പിന്നെ
അല്ല ബീച്ചില് ഇപ്പ തെരമാല അൻക്കൊന്നുല്ല പർഞ്ഞെട്ടല്ലോ
ആ ഇപ്പ ചെർതായിട്ടക്കെ തൊ ഇണ്ട് തൊ റെഡിയായിൻ തോന്ന് ണ്ട് പിന്നെ ഇപ്പ അവടെ നല്ല ബോ ട്ട് യാത്ര ഒക്ക ഇണ്ട് നല്ല ബോട്ട് യാത്ര ഇണ്ട് നല്ല രസാണ് കാണാന് ഫസ്സ്ല് ഇങ്ങനെ എല്ലാര്ക്കു ഒരു പേടി തോന്നു അയില് കെറാന് പിന്നെ എല്ലാരും കേറി എക്സ്പീരിയൻസ് ഉള്ളോൽത് കാണുമ്പ നമ്മക്കോന്നും കൂടി ത്ഒരു പോകാനൊക്കെ ഒരു ഇത് തോന്നു ഉം നല്ല നല്ല വൈബാണ് എല്ലാരും കേറുന്നുണ്ട് ഉം അത്
എപ്പഴ വൈനേരം വൈനാരല്ല നല്ല സമ സൺസെ റ്റ് കാണും ചെയ്യാം വൈന്നെര ആമ്പോ പിന്നെ രാത്രി ആവുമ്പോ പത്ത് പന്ത്രണ്ട്ണ്ണി ആണ് അവരെ നമുക്ക് എത്ര നേരം വെണെങ്കി ഇരിക്കാലോ നല്ല റിലാക്സേഷൻ ആവു അവിടെ പോയാല്
അതെ അതെ അതെ അതെ അത് ശരിയാണ്
ഉം പിന്നെ കുട്ടികക്കൊരു നല്ല വൈബാക്കേം ചെയ്യും
ആഹ് കുട്ടികൾക്ക് ആഹ് വെള്ളത്തില് കളിക്കും ചെയ്യക്ക് പാർക്ക് മോഡല് തന്നെ ആണല്ലോ ആഹ്
പിന്നെ പട്ടം ഉം പട്ടം പകർത്തുമ്പാ ഉം അതാണ് പട്ടം പറത്ത ആഹ് അയിന് അങ്ങനത്തെ ഇനെ മണ്ണ് വേണ എൽല്ലൊക്കെ ഓല്ക്ക് കളിക്കാലോ
ആഹ് ആഹ്
ഉം പിന്നെ തിരമാല പോണം വരണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിന്ന്
ഉം ഉം
പിന്നെ ഒട്ടകസവാരി ഇണ്ട്
അയ്യോ ഒട്ടകസ ഒട്ടകണ്ടപ്പോ അവിടെ
ഉം ആഹ് ഒട്ടക്കെണ്ട് എടാ ക്ക്‌ ഇണ്ടാവാലിണ്ട് ആഹ് ആഹ് ഉം ഇനാളെ ഒട്ടക ഉണ്ടായിന്നു ഉം
ആഹ് നിങ്ങള് പിന്നെ ബീച്ചില് വേറെ ഒക്കെ പാറകളൊക് കൂട്ടിക് സ്ഥലം ഉണ്ടാവല്ലേ ബീച്ച്
ആഹ് അതെ അതെ ആഹ് കൊറെ അങ്ങടെ നടക്കാണ്ട് ഉം ഉം
ഏയ് നമ്മള് തുറസായ സ്ഥലത്തേക്കെക്ക്‌യാ അവിടെ അങ്ങനെ ആ ഏരിയൽ അധികം ആളുകൾ ഉണ്ടാവില്ലല്ലോ
ഇല്ലല്ലല്ല പിന്നെ പിന്നെ മീൻ പിടിക്കണ ആ ഭാഗം ഉണ്ട് അടെ നല്ലത്
ആഹ്
ഉം പിന്നെ ഫ്രഷ് മീനൊക്കെ കിട്ടും ഉം
ആഹ് അടെ പോയ ഭയങ്കര സ്മെല്ലായിരിക്കും
നിങ്ങള് ഹസ്ബൻഡ് ആണ് അപ്പത് പോവാ അതെ
ഉം പിന്നെന്താ പിന്നെ ആരൊക്കെയ ഉള്ളെ എല്ലാരും ഉണ്ടാവോ
ഏതാലും
ഉം കേൾക്കില്ലേ
അല്ല നല്ല പിന്നെ സ്വീറ്റ് ആയ സാധനങ്ങളൊക്കെ ഉണ്ടാവുല്ലോ എത്തപ നൈസ് ചെറുതിയോ ഏഹ് എന്താ പറഞ്ഞേ ഐസരുതി ഒക്കെ ഉണ്ടാവേണ്ടല്ലോ കേൾക്കില്ലേ
ആഹ് എലണ്ടോ മറ്റേത് ചക്ക ആ അത്ണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റം
ആ കട്ക്ക ആ നാ നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഭക്ഷണങ്ങള് ഇപ്പൊ ആ കടകളൊ കൊറെറോട്ടുമൊക്ക് പോകുന്നുണ്ട്ല്ലേ ആഹ് കൊറച്ച് ഹൈജീനിക്ക് അയ്യാണ്ട് നല്ല വൃത്തില്ല പണ്ടത്തെ തട്ടുകരന്ന വിട്ട് വിട്ട്ന്ന് വാർത്തയിലൊക്കെ കണ്ടിരുന്നു
ആഹ് ആഹ് ആഹ് കാണാൻ നല്ല ഇതായിനു കടകൊക്കെ കാണാന് രാത്രിയാക്കുമ്പോ നല്ല ഫുള്ള് ലൈറ്റായി എല്ലിടി ലൈറ്റ് ഒക്കെയിട്ടിട്ട് സൂപ്പറാണ് അടിപൊളിയാ
അതാണെ
ഉം രാത്രിയാണൊന്നുംകൂടി വൈബ് രാത്രിയാണൊന്നുംകൂടി വൈബ് കാരണം ആൾക്കാര് കൂടുന്ന സമയാണ്
ആഹ്
രാത്രിയാകുമ്പോ ഒന്നും കൂടി നല്ല ഒരു റിലാക്സേഷനും ആണ്
ആഹ് ആഹ് നല്ല എത്ര ആ ആ സൗണ്ടും കാറ്റ് റ്റും ഒക്കെ കേട്ടാ തന്നെ നമുക്ക് ഏകദെ ഇടയ്ക്കിടക്ക് എത്ര പോയാലും മ
ആഹ് മതി വരാത്ത ഒരു സ്ഥലാണ് അത് തന്നെല് മൈന്ഡ് വേറെ റീഫ്രഷ് ആകും അവിടെ പോയിരിക്കുമ്പം കൊറേ സ സമയം ഉം ഉം അതെ അതെ നല്ല ഒരു എന്താണ് രാത്രി പോകണം പിന്നെ റോഡൊക്കെ ഒക്കെ തിരക്കുഒഴിയും യാത്ര ചെയ്യാനും പോകാനൊക്കെ നല്ല
അവിടെ ഫുൾ ടൈം ബീച്ചില് ഫുൾ ടൈം ആളുണ്ടാവും തോന്നണുണ്ട് ല്ലേ അവിടെ ഉം പിന്നെ പോലീസുകാര് വന്നാട്ടലൊക്കെണ്ടോ രാത്രി ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ലല്ല പിന്നെ കടകള് കുറച്ച സമയം അടക്കും അതിന് ഇങ്ങവരും അല്ലാതെ അവിടെ ഫുള്ളും ഇരിക്കണ പ്രശ്ന പ്രശ്നൊന്നുല്ല രാവിലെ പോയിട്ട് ഒരു ഉണ്ടവടെ വിഷയൊന്നുല്ല രാത്രി ഒരുപാട് ആൾ ക്കാരുണ്ട് പണ്ടൊന്നും അങ്ങനെ ആൾക്കാരുണ്ടായിന്നില്ല ഇപ്പ രാത്രി രാ ത്രിയാണിപ്പോ ഒരുപാട് ആൾക്കാര് ഇപ്പൊ എന്താ പറ ആഹ് ഇപ്പൊ പിന്നെ എന്താ പറ ആഹ് അത് ചൂടും വെയിലുവാണു അതാണ് പിന്നെ ഫാമിലിയൊക്കെ ഇങ്ങനെ ഹസ്ബൻഡുമാരൊക്കെ പണിക്ക് പോകണ ആൾക്കാരൊക്കെ രാത്രിയാവുമ്പോൾ ഫ്രീ ആകുവല്ലോ അപ്പൊ പിന്നെ ഓല്ക്കവിടെ ആ സമയത്താണല്ലോ വരാനും പോവാനും എല്ലാം കൊണ്ടും ഫ്രീ ആകണ സമയം നോക്കിട്ട് ആഹ് അതെ അതെ ഫ്രീ ആ ഫ്രീ ആകണ സമയം നോക്കിട്ടാണ് അന്നേരം
ഉം അപ്പൊത്ത ത ഒന്ന് തണുക്കും ചെയ്യും
ആഹ് അതെ അതെ അതെ നല്ലതാണ് ഉം
പിന്നെ സെ പല പല കലാപരിപാടികളും പിന്നെ അങ്ങനത്തെ ഇതൊക്കെ നടക്കലുണ്ടല്ലോ
അതെ അത് സ്റ്റേജ് പരിപ് സ്റ്റേജ് പരിപാടി ആഹ് സ്റ്റേജ് പരിപാടിക്കെ വെരുന്ന്ണ്ട് അല്ല ഗാനമേള എന്നും പരിപാടികൾണ്ട് ഓരോ ഉം അത് ഇടക്ക് പ് എല്ലാ സമയത്തല്ല എന്നാലും എടക്ക് എടക്കെടക്ക് വരുന്ന കാണ ഇപ്പ ഇങ്ങനെ ഈ വെക്കേഷനക്കാകുമ്പോ ഒന്നും കൂടി കൂടി ഇപ്പോ വെക്കേഷനിലാകുമ്പോ ആണോ ഉം ആഹ് അങ്ങനാവുമ്പോ പിന്നെ ആതെ പിന്നെ ആഹ് ആഹ് പിന്നെ കാർണിവല് അങ്ങനത്തെക്കെ പരിപാടിണ്ട് ഫെസ് സ്റ്റിവല് മോഡലുള്ള എല്ലാ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ ണ്ട്
അല്ല കുട്ടികൾക്ക് പറ്റിയ പാർക്ക് ഞാൻതുവരെ പോയിട്ട് കണ്ടിരുണ്ടോ
ആഹാ കുട്ടികളെ പാർക്ക് കൊറച്ച് അങ്ങോട്ട് പോണം കൊറച്ച്
ആഹ്
ഉം അവടെ നമ്മടെ ബീച്ചിലായിട്ടില്ല കൊറച്ചങ്ങോട്ട് പോണം കൊറേ അങ്ങട്ട് പോവാണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ തും ഉണ്ട് ഗിയാനും ഊഞ്ഞാലാടാള്ളതും ങ്ങൾക് കറങ്ങാനും. ഓൽക്കുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് അവിടെ.
ഉം വോട്ട് കേറീണോ. ഉം പിന്നെ ഇയ്യ് വോട്ട് കേറീണോ?
ഞാ വോട്ട് കേറീല്ല. കേറാന് പിന്നെ പേടി. ഏഹ് ഒരു പേടി. ഹ് വെള്ള തിരമാലിം കാര്യങ്ങളൊക്കെ കണ്ടപ്പോളെ. അഹ് ഉള്ളൊട്ട് പോണ കണ്ടപ്പോ പിന്നെ ങ്ങനെ ഓരോരുത്തര് കയറി ഒരു അൻ ജാറ് ഹേ ഉം ബോട്ടില ആൾക്കാര് ഇങ്ങനെ തിരിച്ചു വന്നപ്പോ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി ന് പോകാനൊക്കെ. ക്കെ. പിന്നെ ഇങ്ങനെ രാത്രിയപ്പോ പിന്നെ ഞങ്ങള് ങ്ങട്ടെ തിരിച്ചു പോന്ന്. ഉം. കേറി പോയി കണ്ട എക്സ് പീരിൻസ്ള്ളൊലെ കാണുമ്പോ നമോക്കൊന്നും കൂടി ഒരു ആവേഷാണല്ലോ ഫസ്റ്റ് കാണുമ്പോ ഒരു ഉള്ളില് ഒരു ഭയെനി.
ആഹ് അത് പിന്നെ ആഹ് സൊ പിന്നെ പോകുമ്പോളാ അയിന്റെ അവസ്ഥ ത അറിയുള്ളൂ. എത്രത്തോളം ആണ് ന്നുള്ളത്. ആദ്യ പേടിയാക്കാരം. പിന്നെ രസവും.
പിന്നെ അയിന്റ് ള്ളിന്ന് ഫോട്ടോ എടുക്കലും സെൽഫി ടുക്കലും ഭയങ്കര നല്ല വൈബ. നല്ലത. അതന്നെ. പിന്നെ എറങ്ങുമ്പൊക്കെ എല്ലാവരും. വള്ളത്തിൽ നഞ്ഞിങ്ങട്ട്.
ആഹ്
തിരമാലന്റെ ആ വെള്ളത്തിന്റെ തെ
വെള്ളത്തിലിറങ്ങിയാ മണല് പോകാനാ പിന്നെ പണി. അതാണ് ഒന്നാമത് മടിയുള്ള കാര്യം. അല്ലാതെ. എറങ്ങുമ്പോ അതൊന്നും ആലോയ്ക്കൂല. തിരിച്ചു പോരുമ്പോഴാ അതിനെ പറ്റിയൊക്കെ ആലോയിക്ക.
വാട്ന്നന്നെ. അങ്ങനെ ആഹ് മക്കക് നല്ല ആവേശം ബീച്ച് പ്പഴും റെഡിയാണല്ലോൽക്ക്. അത് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലാണ്. നമ്മള് ബീച്ച് ന്ന് പറി ഉം, അത് ആർക്കായാലും അങ്ങനെ. ഒരി ക്യും അത് അത്ര പെട്ടന്ന് പോകാനും ഒരിക്കലും മടുക്കാൻ പ റ്റാതൊരു സലൂടി ആണ്. ഉം, പിന്നെ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ഈ ഇങ്ങൻത്തെ പിന്നെ. സ്നാക്സൊക്കെ കഴിക്കുമ്പോ അത് വേറെ വൈബാണ്. ഏഹ് ചൂടുള്ള ചായിം. സ്നാക്സ് ക്കെ കഴിക്കുമ്പോളേ ങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ.
ഏതാ കഴിക്കേണ്ടേ ഉം ഹേ അറിയാത്തൊരു ഇതേകാരം. അത്രക്കും. നല്ല ടേസ്റ്റി ഫുഡായിരിക്കോല്ലോ.
അയിന് പിന്നെ കടന്റെ ഭംഗിയൊക്കെ കാണുമ്പോ ഒന്നും കൂടി എല്ലാരും വാങ്ങും. അത് വേറെ പ്പ പുതിയ പുതിയ കടകള്, ആഹ് ഉം കടകളൊക്കെ ഒരു മോഡിഫിക്കേഷൻ കൂട്യേ നോണ്ട് ഭയങ്കരം ഇന്ട്രെസ്റ്റാ ണല്ലോ. ആഹ് അത്. ഐസ്ക്രീമും പലെ ഐറ്റംസും കാര്യങ്ങളുണ്ട്. അതെ തെ. ആഹ് അതെ തന്നെ. ആഹ്, ആഹ് അതെ തെ തെ ഉം ഉം ഉം ഉം അതെ. കുട്ടികളൊക്കെ പിന്നെ അധികം കൈക്കല് ഉപ്പിലിട്ടതാണ്. മാങ്ങ, പൈനാപ്പള്, അങ്ങൻത്തെ ക്കെ. ഐസോരതി ആഹ് അതൊണ്ട് ആഹ് അതാണ് അതാണ്.
ഉം, കഴിഞ്ഞ പ്രാശ്യം പോയപ്പോ അതൊക്കെ കഴിച്ചിരുന്നു. ഞട്ട്
പിന്നെ ഉം മക്കൾക്ക് കുതിരസവാരി അതൊക്കെ ഭയങ്കര ഇഷ്ട്ടാണല്ലോ.
ആഹ് ആഹ്
പിന്നെ അയ്ന്റെ ടെ കൂടെ കയ്യ് നോക്കണ ആൾ ക്കാര് വരേണ്ട്. കയൊക്കെ നോക്കും. മുഖല ലക്ഷണം പറഞ്ഞവര് അപ്പം ആഹ് കൈ നോക്കണത് കണ്ടീല ലെ.
തത്തമ്മനൊക്കെ വെച്ചാണ്ട് ള്ളെ താ.
അതെ, തെ അവര് ഞമ്മളെ മുഖം നോക്കു. അപ്പൊ തിന് നമ്മളെ രണ്ട് മൂന്ന് പോയിന്റ് നമ്മോ നമ്മള് ള്ളെ കാര്യം പറയുമ്പോ നമുക്ക് ഒന്നും കൂടി ആവേഷാവും. അപ്പൊ നോക്കി നമ അതക്കെ നോക്കുമ്പോൾ തന്നെ ങ്ങൻത്തെ മ സത്യുള്ള മൂന്ന് പോയിന്റ് പറയുമ്പോൾ അപ്പൊ നമ്മളെ കയ്യ് നോക്കിയ ഒന്നും കൂടി. പറയല്ലേന്ന്ള്ള ആവേശത്തിന നമ്മളൊന്ന് പിന്നെ ഹ് നോക്കിപ്പിക്കും ഏഹ് ആഹ് ആഹ് സിനിമ ആഹ് ആഹ് അതെ അതെ ഓഹ് ഞാൻ നോക്കീന്. ഇന്റെ രണ്ട് ഇന്റെ മുഖാ നോക്കിയപ്പോ രണ്ട് പോയിന്റ് സത്യ വന്നപ്പം ഇൻ വയങ്കര ആവേശായി അയില് പിന്നെ ഞാന് നോക്കിച്ച്. ഉം ആഹപ്പൊ പി പിന്നെ ഫുള്ള് ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് സംസാരം ഇന്റെ ഏകദേശം ഒരു എമ്പത്, തൊണ്ണൂറ് ശതമാനത്തോളം സ ത്യന്നേനി പർഞ്ഞതൊക്കെ അപ്പ നമ്മക്കൊരു നല്ലതാണല്ലോ ഒരു പോസറ്റീവാണല്ലോ ഉം ആ അതെ അതെ വിശ്വസിച്ചു പോ ആ അതെ അതെ അതെ ആ അതന്നെ അതന്നെ. അങ്ങനെ അതിന്റെ എടേ കൂടെങ്ങനെ ഓരോരുത്തർ നടക്ക്ണോൽ ഇണ്ട് ഓരോന്ന് പർ
ഏഹ് ഏഹ് കുട്ട്യേക്കും വല്യോൽക്കും ഫാമിലിക്കും കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലന്നെ ബീച്ച് ഇപ്പൊക്കെ പിന്നെ ബസ്സിലാകുമ്പോ ചെറിയ ചെലവില് പോയി പോലും ചെയ്യാം വൈകുന്നേരം.
രാത്രി ഇങ്ങട്ട് ഉം ആ രാത്രി ഇങ്ങട്ട് ബസ്സ്ണ്ടാവോ തിരിച്ച്?
രാത്രി ഇങ്ങോട്ട് തിരിച്ച് ബസ്സുണ്ടാവും ഓഹ് ഇണ്ടാവും ഉം പത്തുമണി വരെ ബസ്സ്ണ്ടാവും ഉം ഉം ഉം ഉം ഉം ആ ആ അതന്നെ അതന്നെ മാട്
ആഹ് ഉം ഉം
ആ നമ്മക്ക് വൈകുന്നേരം പോകാം ഓക്കെ ഇൻഷാ അള്ളാ. ഉം അപ്പൊ ആ ഓക്കെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി ഓക്കെ ശരി എന്നാ. അസ്സലാ അലൈക്കും
സലാം